ഹലോ
ചായ യുടി ക്കഴിഞ്ഞാ?
ചായ കുടിച്ചിട്ടില്ല മോളെ ഞാനൊരു വർക്കില്ലേ നി
അതെയ ആഹ് എന്താ ചായക്ക് എന്ത്‌ണ്ടാക്കി
ചായക്ക് ഉപ്പുമാവ് ഹ് ഹ്
ആഹ് ഇന്ന് എന്താ എളുപ്പത്തിന് ഇണ്ടാക്കിയതാ
ഇന്ന് മടിയായിട്ട് ഇണ്ടാക്കിയതാ അത്
ആഹ് ഞാനതന്നെ ഞാൻ ചെലെ ദിവസം സ്കൂള് ഇല്ലെങ്കിട്ടോ ഇതുപോലെ നേരം വൈകിയൊക്കെ എണിക്കുകയാണെന്നുണ്ടെങ്കി ഉപ്പ്മാവ് അല്ലെങ്കില് ഹ് പുട്ടും പപ്പടോം ഉണ്ടാകും
ആഹ് കയ് നമ്മക്ക് ആരും ഇല്ലെങ്കിലേ കറിയൊന്നും ഇല്ലേലും കൊഴപ്പില്ലല്ലോ
ആഹ് അതെ അതെതെ എന്താ റവപ്പ്മാവല്ലേ
ആഹ് റവ റവ കൊറേ ദിവസായി തിന്നിട്ട് ഒര് എനിക്ക് തോന്നണ് ഒരു മൂന്ന് മാസോക്കായിണ്ടാവും
അയ്ശരി ആഹ് ഞാന് അതെ കൊറെ ആയി ഇണ്ടാക്കിട്ട് ഇപ്പൊ ശനി ഞായറ് ആയാലും ഇവിടെ കൂടുതൽ ദോശെ ഇഷ്ടം ഉഴ്ന്ന് ദോശയില്ലേ
ആഹ്
അതാണ് മക്കൾക്കൊക്കെ ഇഷ്ടം അപ്പ അത് മാവുണ്ടാവും ഏഹ്
സാമ്പാറോ അല്ലെങ്കി ചട്
ആഹ് സാമ്പാറ് വെയ്ക്കും അല്ലെങ്കി ചട്ണി ചമ്മന്തി അങ്ങനെ ഒരാക്ക് ചട്നി വേണം ഒരാക്ക് സാമ്പാറ് വേണം
അപ്പ രണ്ടും ഉണ്ടാക്കും
രണ്ടും വെയ്ക്കും
ഉം അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് തിന്നാ നല്ല രസാട്ടോ
ആഹ് പിന്നെ ചമ്മന്തി ഉണ്ടാക്കുല്ലോ ഉള്ളി ഇത് തക്കാളീം ഉള്ളീം കൂടിട്ട്
ആഹ്
ഇങ്ങനെ വ വാട്ട്ക തക്കാളി ഉള്ളീം വാട്ട്കാ എന്നിട്ട് അത് ആഹ് ഇത്തിരി മഞ്ഞപ്പൊടിം മുളക്പൊടിക്ക ഇട്ടിട്ട് ഇത്തിരി കൊറച്ച് എനിട്ട് മിക്സില് അരച്ചാ മതി
അത് നല്ല രസായിക്കുല്ലേ
ആഹ് നല്ല ടേസ്റ്റ് ആന്ന് ഇവിടെ മോക്ക് ഭയങ്കര ഇഷ്ടാ അപ്പ അക് ഏ മം മൂന്നെണ്ണം കൂടി ഇണ്ടാക്കാൻ പറ്റൂല എന്തായാലും സാമ്പാറും ചട്നിം ഇണ്ടാക്കും ചെലെ ദിവസം സാമ്പാറ് നമ്മള് തലേന്ന് വെച്ച സാമ്പാറ്ണ്ടാകുവല്ലോ
ആ
ബാക്കി ഉണ്ടെങ്കില് ഞാൻ എന്ത് ചെയ്യും ഇത് ചമ്മന്തി അരയ്ക്കും
അപ്പൊ എളുപ്പാണല്ലോ
എളുപ്പാണ് ഹ് ഹ് പിന്നെ ചോറിനും സാമ്പാറന്നെ
നിം സാമ്പാറും കൂടെ ഇഡ്ലിക്കൊക്കെ എന്ത് രസാ രണ്ടും കൂടെ
ആഹ് നല്ലതാണ് ഞാനിവിടെ കൂടുതലും ഇതന്നേണ് ഇണ്ടാക
എന്ക്ക് ഇന്ന് രാവിലെ ഒരു മടി അപ്പ പിന്നെ വേഗേ
ആഹ് ഇന്ന് അത് ഞാനേ ക്കിട്ടില്യ ഇന്ന് സ്കൂളില്യാത്ത കാരണം
ഞാനും ഇപ്പൊ കെടക്ക മോളേം കെട്ടിപ്പിടിച്ച്
ആഹ് മഴെണ്ടാ
മഴ ഇപ്പ ലേസം കൊറഞ്ഞെണ് രാവിലെ മഴേണ്
ആഹ് ഇവിടെ അത് തന്നെ നല്ല തണുപ്പ് പിടിച്ചിക്ക്ണു
എന്ത കടന്ന് നീച്ചില്ല
ആ എണീറ്റിട്ടുണ്ട് മക്കളൊക്കെതാ മൂത്താള് എണിറ്റിട്ടില്ല മൂത്താള് അവിടെ ഇങ്ങനെ കിടക്കാ നല്ല സുഖായിട്ട്
ആ ചെറ്തെണീച്ചില്ല
ഏഹ്
അപ്പൊ ഓള് ഇങ്ങനെ കരഞ്ഞപ്പോ ഓളടുത്ത് വന്ന് കിടന്നതാ അപ്പൊ ഞാനും കിടന്ന്
അയ് ശെരി ഇനിയിപ്പ ഇന്ന് അംഗനവാടിക്ക് പറഞ്ഞു വിട്ണ്ട?
ഇന്ന് നോക്കട്ടെ ചിലപ്പം മഴയല്ലേ.?
ആഹാ.
വീടുണ്ട് ന്ന് പറഞ്ഞപ്പ വേണെങ്കിൽ കരയും ചെയ്യും ഉറക്കത്തിലെ ശൽ ശരിക്കേ ഉറങ്ങിയുണ്ടാവില്ല കണ്ണടച്ച്ങ്ങനെ കടക്കേക്കും. പോവാം മടിച്ചിട്ടേ.
അയ് ശരി ആ അതെതന്നെ. നല്ലതാണ് ഇപ്പൊ അംഗൻവാടി പോയി കഴിഞ്ഞാൽ അവർക്ക് നല്ല ഭക്ഷണോ കാര്യങ്ങള് ഒക്കെ ഉണ്ടല്ലോ.
ആറ മണിയക്ക ആകുമ്പോൾ നീച്ചി ഓള് ചായ കുടിക്കുന്ന ആളാ ഇപ്പൊ എട്ട് മണിയ ആയാലോ നീക്കാൻ മടിയാ
ആഹ ആഹാ...
ഈ കാരണം കൊണ്ടേ.
അല്ല പ്പൊ അംഗനവാടി നല്ല ഭക്ഷണൊക്കെ അല്ലേ രാവിലെ ചെന്നാലൊക്കെ
ഭക്ഷണൊക്കെ ഉണ്ട് പക്ഷേ ഓക്ക് അത് ഒന്നും വേണ്ട ഓക്കെ നമ്മളെ മതി
ആഹാ.. മുന്നേക്കെ ഒന്നുമല്ല ഒരു വൈകീട്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാകും ഉച്ചക്കൊരു- ചോറും പയറും. ആഹ അതന്നെ ഇപ്പ അതല്ലല്ലോ ഇപ്പ നല്ല
രാവില്ത്തെ ന്തൊക്കെണ്ട്? പു പുട്ട്, ദോശ, ചപ്പാത്തി ഒക്കെ ഉണ്ട് തോന്ന്ണ്ട് പയിനെന്ന് മണി ഒക്കെ ആകുമ്പോ.
രാവിലെ ഇത് എന്നന്നാ രാഗിപ്പൊടിയണ്ടൊക്കെ അട ഉണ്ടാക്കി കൊടുക്കൂ.
പിന്നെ എന്തോഒര് ഇതുണ്ടല്ലോ ഉണ്ട-
ഏഹ് ആഹ് ഉണ്ടണ്ടാക്കും.
ആ..
പിന്നെ അതുപോലെ പാലുണ്ട് ചില ദിവസം മുട്ട ബിരിയാണി ഉണ്ടാവും.
ആ ഞാൻ എന്തൊക്കെയ ഉള്ളന്നൊന്നും ടീച്ചറോട് ചോദിച്ചില്ല ടീച്ചറ് പറഞ്ഞേ- രാവിലത്തെ ചായ കുടിച്ചല്ലെങ്കിലും കൊഴപ്പല്ല പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോ.
അവര് കൊടുക്കും ചിലപ്പോ അടയാ പാലുണ്ട്. ആ ചില ദിവസം മുട്ടബിരിയാണിയാണ് അല്ലെങ്കിൽ മൊട്ട പുഴുങ്ങി കൊടുക്കും. അതല്ലെങ്കില് സാമ്പാർ, ചോറ്, ഉപ്പേരി, പപ്പടം. അങ്ങനെയാണ് നല്ല സുഖാണ് ഇപ്പ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ മക്കള ഇങ്ങനെ വാശി പിടിക്കുകല്ലേ ചെയ്യാ.
അത് മാത്രല്ല ഫോണമ്മ നോക്കുക ടി വി കാണുക ഞമ്മളായിട്ട് അടി ഉണ്ടാക്കുക
അതെ അതെ പിന്നെ തൊട്ടേൽ പിടിച്ചനൊക്കെ വാശിയാണ് അതിലും ഭേദം ഇങ്ങനെ അംഗൻവാടി പൂവ തന്നെ ഇവിടെപ്പ അങ്ങനെ പോണ കാര്യം ഇവിടെ ഭക്ഷണമൊക്കെ നന്നായി കഴിക്കും ഓള് പക്ഷെ വാശിയാണ് ഇങ്ങനെ ഓരോന്നിനും ഇങ്ങനെ കരയും അവിടെ തൊട്ട് ഇവിടെ തൊ
യമ്മക്കാണെങ്കിൽ ഇവർ ഇങ്ങനെ കരയുമ്പ നമ്മക്കും ദേഷ്യം വരും.
ആഹ നമ്മുക്ക് ഈ കരിച്ചില്- ദേ നമ്മുടെ പണിയും കഴിയാണ്ടാവുമ്പോഴേ
ആഹ് എനിക്കും ദേഷ്യം പിടിക്കും ഇതുബക്കും അങ്ങനെന്നെ ഫുഡൊക്കെ കഴിച്ചോളൂ പക്ഷേ വാശിയ
ആഹ് ഇവിടെ എന്താന്നറിയാം ഭക്ഷണം കേ പ്ലേറ്റിൽ ഇട്ട് കൊടുത്താ പിന്നെ നമ്മള് കറി ചിലപ്പോ എവിടെങ്കിലും അവള് പറയാത്ത സ്ഥലത്തായിരിക്കും ആയിട്ടുണ്ടാവാ അപ്പേഴക്കും തുടങ്ങി കരച്ചില്. എനിക്ക് ഇവിടെ ഒഴിക്കണ്ടേ പിന്നെ നമ്മള് സോപ്പ് ഇട്ടിട്ട് പിന്നെ ആ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിക്കും പിന്നെ ന രാവിലെ അവിടെ പോയി കഴിഞ്ഞ പിന്നിട്ട് വരു വൈന്നേരം വന്നാല് പിന്നെ കുറച്ച നേരാക്കെ ഒന്ന് കളിച്ച് എന്തെങ്കിലും കഴിഞ്ഞ് വേഗം കിടന്ന് ഉറങ്ങും.
ഉറങ്ങേണ്ടാവില്ലല്ലോ അവിടെ കടന്നാലും ഇവള് ഉറങ്ങൂല്ല.
ആ അവള് ഇവള് ഉറങ്ങും
ഏ് ഇവിളറങ്ങുലാ ഓള് കണ്ണും തുറന്ന് ഇങ്ങനെ കിടക്കുവുള്ളൂ
ഏഹ് ഇവള് ഇവിടുന്ന് ഒരു ഒരു മണി ഒന്നര ഒരു മണിയൊക്കെ ആവുമ്പോക്കും അവര് കെടത്തും ഭക്ഷണൊക്കെ കൊടുത്തിട്ട്
മ്
പിന്നെ ഒരു രണ്ടരക്ക് അത്ര എണീക്ക
ഇപ്പളെ കടത്തും ഇപ്പൾ ഇങ്ങനെ കടക്കാന്ന് അല്ലാതെ ഓളെ കെട്ടി പിടിച്ച് ഇങ്ങനെ കടന്ന് ശീലയിട്ടെകും
ആഹ് അതാണ് അവിടെ ടീച്ചർ പറയും മോള് മാത്രമേ കിടന്ന് ഉറങ്ങുള്ളൂ വേറെ ആരും ഉറങ്ങൂല്ലന്ന് ഞാനിവിള ഉച്ചക്കെ കെടത്തി ഉറക്കിയിട്ട് ശീലണ്ടേ അത് ഞാനിങ്ങനെ തൊട്ടിൽട്ടിട്ട് ഉറക്ക ചെയ്യ
ഉറങ്ങാത്ത ഇതിന് അപ്പൊ അങ്ങനെ കിടന്ന് ഉറങ്ങിയ ശീലള്ള കാരണം പിന്നെ നോക കൊയപ്പല്യ
ഇതി ഇങ്ങനെ നമ്മളിങ്ങനെ ഒട്ടിക്കടക്കണം
ആഹ് എന്റെ മോന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ തന്നെയായിരുന്ന് നമ്മള് അവന്റെ മേല നിന്ന് കയ്യ് ഇങ്ങോട്ട് നീങ്ങകുമ്പോക്കും അവൻ എണിക്കും അവനെ അങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം
ഇപ്പോ ഓൻ ഉഷാറായില്ലേ
ഓ ഇപ്പ ആള് ഉഷാറാണ് ഇപ്പൊ രണ്ട് മക്കളായാലും അവര് വേറെ റൂമില കെടക്ക
ആഹ്
കാരണം എല്ലാരും കൂടി ഇവിടെ റൂമില് ഒരു വല്യൊരു കട്ടിലാണ് പക്ഷെ ഞങ്ങളിപ്പോ ഈ അഞ്ചു പേരുള്ള കാരണം എല്ലാർക്കും കൂടി കിടക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അവര്ണ്ടാള് പറഞ്ഞ ഞങ്ങള് അപ്പറത്തെ റൂമില് ഞങ്ങള അവിടെ കെടന്നോണ്ട്ഇരിക്കുവാന്ന് പിന്നെ ചൂടുകാല ആയാലാണ് ഏ സി ഒരു റൂമിലേ ഉള്ളൂ
ആന്നാ റൂമിലേക്കുള്ളേ
ആഹ് ഒരു ആഹ് കട്ടില് കേടാകാഎടുത്ണ്ട് ഇവിടെ രാത്രി കൊണ്ടിടും റൂമില് എന്നിട്ട് അവരിവിടെ കെടക്കും ഇപ്പൊ പിന്നെ മഴയ കാരണം അവര് പിന്നെ അവിടെത്തന്നെ റൂമിൽ ഇങ്ങന
ഇപ്പൊ പിന്നെ ഏ സീന്റെ ആവശ്യവില്ലല്ലോ
ഇല്ല്യ നല്ല തണുപ്പല്ലേ
എന്താ തണുപ്പ് ഫാൻ ഒന്ന്‌ ഇട്ടാല് ഏ സീന്റെ അതിരായി
ആഹ് ആ അത്തന്നെ ഞാന് ഇവന് അംഗനവാടി പോയന് ശേഷണ ഇപ്പ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയത് തന്നെ ശരിക്കേ മറ്റേത് ഒറ്റക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ അറിയില്ല നമ്മൾ വാരി കൊടു ക്കണോ അങ്ങനൊക്കെ
അങ്ങനവാടിൽ ഇവളെ കൂടണ്ട്ട്ടോ ഒരു കുട്ടി അമൃതപ്പൊടി അല്ലാതെ കഴിക്കൂല എന്നിട്ട് ഇവിടുന്ന് ഇവല് ഭക്ഷണം കൊടുത്തിട്ടെ കുട്ടി ശർദിക്കാ വീട്ടിന്ന് അമൃതപ്പൊടി മാത്രയനുള്ള കൊടുക്കല്
അയ്യോ
ന്നട്ട് ചർ ശർധിക്ക എപ്പം കൊടുക്കുകയാണെങ്കിലും ശഛദ്ദിക്കു അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ വാശി പിടിച്ച് കരയ്യ
ആഹ് അതിപ്പോ ഇവിടെണ്ട് ഇവരെ അംഗൻവാടിയിലെ ഒരു കുട്ടി മൂന്ന് വയസ്സ് കഴിഞ്ഞു
ആഹ്
മൂന്ന് വയസ്സ് പക്ഷെ ആ കുട്ടി വെള്ളം ഗ്ലാസ്സിലൊന്നും കുടിക്കില്ല പാലും കുപ്പിലേ കുടിക്കുകയുള്ളൂ അപ്പൊ ടീച്ചർ പറയും ശീലാക്കിട്ടേ അതുപോലെ ഭക്ഷണം വാരി കഴിക്കില്ല്യ. അപ്പൊ ബാക്കി എല്ലാ കുട്ടിക ആ പ്പ ആര് കഴിക്കില്ലേ കുട്ടി ഒറ്റക്ക് വാരി കഴിക്കില്ലേ വാരി കൊടുത്താലേ കഴിക്കുള്ളൂത്രേ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം അവിടുത്തെ ഹെൽപ്പർ ഇങ്ങനെ വരി ഇങ്ങനെ വാരി കൊൊടുത്തു പിന്നെ പറഞ്ഞു ഒറ്റക്ക് കഴിക്കണട്ടാന്നൊക്കെ പറഞ്ഞ്
ഓൽക്കൊരു പണിയാണല്ലത് വാരി കൊടുക്കാണെങ്കിലേ.
അതെ അവർക്ക് കൊഴപ്പില്ല. വല്യ പക്ഷെ ഈ കുട്ടി എന്ന് പറഞ്ഞാ തീരെ വാരി കഴിക്കണില്ല.
ആഹ് ഇവ ഇവനും അങ്ങനെ തന്നെ. ഇവള കൂടെള്ള കുട്ടി.
ആഹ്.
കട്ടിയുള്ള ഭക്ഷണൊന്നും കഴിക്കല്ലാന്ന് നിടാ അതിന്റെ അമ്മനോട് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു അമൃത പ്പൊടി മാത്രം കൊടുക്കല്ന്ന്
ആ
അപ്പൊ അമ്മനോട് പറയണ്ടെ ഇങ്ങളെ ഈ കു കുട്ടിനോട് ഭയങ്കര ഇതാ ചെയ്തെ രണ്ട് വയസ്സാവുമ്പോം തന്നെ ഇങ്ങള് ഫുഡ് കൊടുത്ത് ശീലാക്കേണ്ടീനി. പിന്നെ കുട്ടിയാക്ക് നല്ല കട്ടിയി ള്ളേ ആഹാരം കൊടുക്കണംന്ന്.
ആ അതെ. നമ്മളെന്ത്യയുന്ന അമൃതം പൊടിക്കെ കൊടുത്താ?
ഇതാ മതി ഞാനാണ്പ്പ അനുഭവിക്കണത് ഭയങ്കര ടെൻഷനാവണ്ട്ന്ന്റ പറണ്ടന്നലെ.
അതെ. ഞാനിവിടെ മക്കൾക്ക് എന്ത് ചെയ്ന്നെന്നറിയ. രണ്ടു നേരം വെച്ചിട്ട് ഇങ്ങനെ വെരകിക്കൊടുക്കും ചെറുതായിരി ക്കണ സമയത്ത് പിന്നെ രിപ്പ അവര് വല്തായപ്പ പിന്നെ എന്തെ ഈ അമൃതം പോടി കൊണ്ട് ഉണ്ടണ്ടാക്കി.
ആഹ്
ശരി അപ്പൊ പിന്നെ അവര് കഴിക്കാനും സുഖാണല്ലോ. ഇപ്പ എന്റെ മോനെ വരണ് പിന്നെ അവന് അമൃതം പൊടി മതി
ഇപ്പ അമൃതപ്പൊടി കിട്ടൂലല്ലോ?
മൂന്ന് വയസ് വരെ കിട്ടും.
ആഹ് മൂന്നാവണര അല്ലേ ഇപ്പൊ നമ്മക്ക് കി പെട്ട ടൈമിന് നമുക്ക് അതിനോട് ഒരുഇത്‌ ഇല്ലയ്ന്ല്ലേ
ആ ഞാൻ പറയാ ഇവിടെ എന്റെ രണ്ടാൾക്ക് മോനും പിന്നെ ചെറിയ മോൾക്കും അമൃതപെടി ഭയങ്കര ഇഷ്ട ഇതിപ്പോ നിന്ന് കഴിഞ്ഞാ പിന്നെ ഞാൻ ആരോടെങ്കിലും ചോദിക്കേണ്ടി വരും.
നആയികൊട്ടട്ടോ
അഎന്നാ ശരി അ